ആഹ്
ആഹ് എന്തൊക്കെണ്ട് വി
ആഹ് എന്ത് സുഖാണ് അൽഹംദുലില്ല എന്താങ്ങളൊക്കെ വിശേഷം?
നല്ലത് എന്താ കെടക്കായിരുന്നു?
ആഹ് കൊർച്ച് തെരക്കിലായിരുന്നു വീട്ട്ന്ന് ഒരാള് വിളിച്ചിണ്ടായിരുന്നു
അയ്ശെരി മക്കളൊക്കെ ഒർങ്ങിയോ?
ആഹ് ചെറിയ ആള് ഒർങ്ങീ വെല്യോം പിന്നെ ഉച്ചക്ക് ഒർങ്ങൂല കളിക്കാണ്
ആഹ് ആഹ് ഇവിടെ അങ്ങൻ തന്നെ അതുകൊണ്ട് ശരിക്കൊന്ന് ഒറങ്ങാൻ പറ്റ്ണില്ല അപ്പൊ അയ്ല്ങ്ങനെ ചെൽപ്പോ തല്ലൂടും അപ്പൊ അയ്ന്റെ എടില് കരഞ്ഞ്കാണ്ട് വെരും അങ്ങനൊക്കെ ആയ്ട്ട്
ആഹ് ശെരി ഞമ്മളിപ്പോ അത് വീട്ടില് വന്നാ അതൊന്നും നോക്കൂല ഓറ്ങ്ങ്ണെ ത് ഒർങ്ങും മ്മാ ചെക്കമാര്ണ്ട് രണ്ട് ആഹ് രൻ ന്റെ താത്താരെ കുട്ട്യാളും ഇന്റെ മോനും ഏകദേശം ഒരേ പ്രായം
അഹ് ശെരി
ര രണ്ടാള് മൂ ആഹ് ഒരു മാസത്തിന്റെ വ്യത്യാസം ഒരാള് മൂന്ന് മാസത്തിന്റെ വ്യത്യാസം മൂന്നാള് ഒരേ പ്രായ നല്ല വികൃതിയാ നല്ല തല്ലൂടല ആരാ ആരിക്കും മെച്ചട്ടന്ന് നോക്കിട്ട
ആഹ് ആഹ് ഇന്റെ വീട്ടില് ചെന്നാലും അങ്ങൻ തന്നെ ഞങ്ങളൊക്കെ ഒരേ പ്രായള്ളെ കുട്ട്യാളാണ് എല്ലാരും
ആഹ് ചെ മൂന്നും ചെക്കന്മാരൂ ആണ് നല്ല വികൃതിന്നെ
ആഹ്
ആഹ് നോക്കിട്ട് കാര്യല്ലാതായി ഇമ്മ ഇമ്മാന്റെട്ത്ത്ക്ക പോകുള്ളൂ പിന്നെ പരാതി പറയാന് ഉം
ഉം ഉം അതോണ്ട് അമ്മക്ക് സുഖായി നിക്കാല്ലേ
ഉം അങ്ങനെക്കെ പോണ് പിന്നെ ന്തൊക്കെയാ പിന്നെ ചെറിയോള് മോള് ഫോണിനടിയാ ആ വല്ലാത്ത കാണലാ ഓ അതൊന്നും പറയണ്ടേ ഞാ മ്മ് മൂത്തോനിണ്ടായിരിക്കുമ്പോളേ ഞാൻ തീരെ കാണിക്കൂലന്നങ്ങനെ നിബന്ധന വെച്ചിട്ടങ്ങനെ കൊണ്ടടന്നു മൂന്ന് വയസരൊക്കെ തീരെ കാണിക്കാതെ ഫോൺ കാണിക്കാതെ ടി വി പോലും കാണിക്ക രുന്നില്ല വീട്ടില് എല്ലാരും മൂത്തചന്റെ കുട്ടികൾ കാണിച്ചപ്പോളും ഞാൻ കാണിക്കാതെ പുറത്ത് കൊണ്ടിട്ട് ഫുഡ്ഴിച്ചിട്ടൊക്കെ പിന്നെ കുറേ കഴിഞ്ഞപ്പോ ഫുഡ് കഴിക്കല് കുറവാ തീരെ കു
അങ്ങനെ പിന്നെപ്പതുക്ക പതുക്കെ ഫോണ് കൊടുത്ത് പിന്നെ അത് ശീലായി ഇപ്പൊ കൊറച്ച് വലുതായപ്പോ കൊറൊക്കെ ഞാന് ഞാൻഅങ്ങന തന്നെനു
ക്കളെ എന്റെ ന്റെ കുട്ടികള് തീരെ വ്യത്യാസല്ല അപ്പൊ ഞാനല്ല അവനെ നോക്കീനത് ആ പ്രായത്തിലൊക്കെ അപ്പ അങ്ങനെ എല്ലാ ങ്ങനെ ഫോൺ കാണിച്ചോടുത്ത് കാണിച്ചു കൊടുത്ത് ഓനയ്മ്മ അഡിക്റ്റ് ആയി പിന്നെ ഇപ്പ ഇപ്പാപ്പന്റെ ഫോൺ എപ്പഴും ചോയിച്ചോണ്ട് നടക്കല ഇന്റെ ഫോണ് ഞാൻ കൊടുക്കൂല. അതോണ്ട് ഇന്നോട് ചോദിക്കാ വരില്ല പക്ഷെ അയിന് വേണ്ടി അവിടെ പോയിക്കാണ്ട് ഫോൺ കാണേയ്കാരം എന്റെ മോള് വല്ലാതെങ്ങണ്ട് കാണൂല ഉം പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖല്ലേ? മക്കളൊക്കെ ഉറങ്ങിയൊങ്ങട്ട്
നെറ്റ് തോന്നണത്
അതെ ഇവിടുത്തെ പ്രശ്നല്ലാ തോന്നണ്
ആനെറ്റ് എപ്പഴും നെറ്റ് പ്രോബ്ലംന്ന് തോന്നുന്നു
ആ ശെരി
ആ അപ്പ മോനെ പിന്നെ കൊറ കഴിഞ്ഞപ്പോ മാറ്റിട്ട് ഒരു നാലഞ്ച് വയസ് വരെ നല്ല ഫോണ് കാണലായിരുന്നു പിന്നെ സ്കൂളൊക്കെ തുടങ്ങിയന്റെ ഷം കൊറെക്കെ നാനും മാറ്റി കൊടുക്കലന്നാലും കാണും തീരെ കാണായിന്നുല്ല എന്നാലും ഒരു ലിമിറ്റ് ലിമിറ്റ് വെച്ചിട്ട്
ആ അങ്ങനെ കുട്ടിയോക്ക് ഫോൺ കൊടുക്കണം ആ കൊറച്ച് ഒരു ടൈം വെച്ച് സമയം വെച്ച് കാണ്ട് കുട്ടിയൊക് ഫോണ് കൊടുക്കണം.
പാവം ചെയ്യും എല്ലാരും കയ്യിലുംഇതല്ലേ കാണ് ണ്ണേ
ആ ആഹ അതന്നെ അങ്ങനാവുമ്പം നമ്മള് ഇന്നത്തെ കാലത്ത് ഫോണില്ലാതെ കഴി യൂലല്ലോ അപ്പൊമ്മ
ഉം നമ്മക്ക് കഴിയിണില്ല പിന്നെപ്പ മക്കൾക്ക് കൊറച്ചു നേരം കൊടുക്കായിരുന്നു അവര് സമ്മയ്ക്കൂല നമ്മളടുത്തൂവെക്കൂല്ലലോ
ആ പിന്നെ ഇവര് എന്താ പറയാ പിന്നെ വേറെ എവിടെയും ചെല്ലുമ്പോ കുട്ടിയോള് കാണുമ്പോ ഒരെ വൈത്താല ഇരുന്ന് കാണും ആ നമ്മൾ ഇനി എത്ര എടു ഇട്ത്ത് വെച്ചിട്ടും ഇട്ത്ത് വെച്ചിട്ട് അതൊണ്ട് കാര്യം ഉണ്ടാവില്ല.
ആഹ.
ഈ കാലത്ത് അറിയണെങ്കിൽ കുറച്ചക്കെ ഇത് അറിയണെങ്കിൽ ഫോം വണേന്നും. മറ്റേ ക്ലാസ് ആയാലും. എഴുതാൻ
അല്ല നട ഇപ്പ ആ വഴിക്കല്ലേ ഇപ്പ അടുത്ത് നടക്കത് ഉം ഫോണൊക്ക കൊണ്ട്നടന്നാൽ വർകളെന്നെ ചെയ്യാൻ പറ്റെ കുട്ടിളെ സ്കൂൾത്തെ ഇപ്പോ ഫോണിലല്ലേ ചെറിയ മോള് ആ സ്കൂളിന്റെ വർക്ക് ആ വർക്കിനൊക്കെ ഫോൺ എടുത്താ മോള് ഭയങ്കര കരച്ചിലാ ഓൾക്ക് ആദ്യം കൊടുക്കണം. ഫുഡ് ഫുഡ് കഴിക്കാത്ത കാരണം ഇങ്ങനെ കൊടുത്ത് താെടങ്ങേത് പിന്നെപ്പോള് ഇങ്ങട് ചോയ് ചോദിക്കൂലാന്ന്ള്ള ല്ലെല്ലേനോ മറ്റേ കൊടുക്കാതിരുന്നാ മത്യയ് എന്നുള്ള്നാ അങ്ങനെ പോയി ഇപ്പോ ഓള് ചോയ്ച്ച് വേടിക്കലൊണ്ടങ്ങി രണ്ടു വയസാവ്ണാെള്ളൂ ഇന്നാലും ഭയങ്കര വാശിയും കരച്ചിലോഫോണിന് പിന്നെ ഫ്രീ ടൈമിലേക്കാരം ഇപ്പ ഇമ്മേ വീഡിയോ കോള് വിളിക്ക് ന്റെ ഇമ്മിം ഇപ്പിം ഉം ഇന്റെ ഇമ്മിം ഇപ്പിംവീഡിയോ കോൾ വിളിക്കാ അപ്പൊ ആ ടൈമില് കൊട് ത്തോ കൊറ്ച്ചേരം വർത്താനം പറ്യാ അത് കഴിഞ്ഞ അവള് സ്വന്തായിട്ട് യൂട്യൂബ് ഇട്ത്ത് ഓണാക്കി അതില് വാണ്ട റീൽസ് ഒക്ക കാണും നെറ്റ് ഇല്ലെങ്കി കെടന്ന് ഭ്രാന്ത് എളകും റ്റു ഫോണ് കൊടുത്താത്തപ്പ കുട്ട്യാൾക്ക് ഫോണ് ഫോണില് നെറ്റും വേണം ഒപ്പം
റ്റില്ലാന്ന് വ
ഉം നെറ്റ്ല്ലാന്ന്ണ്ടെങ്കി ഓല് എറിയും എന്താ വാശി ന്നറിയോ ഭയങ്കര വാശിയാ
ഉം ഇന്റെ മോനും അങ്ങൻതന്നെ ഫുഡ് കഴി കഴിക്കാഞ്ഞിട്ട് ഞാൻ കൊറെ ഞാൻ കൊണ്ടടന്ന് കൊട്ത്തതാ എത്രായാലും ഫുഡ് കഴിക്ക്ണില്ല അതാണ് ഞാൻ ഫോൺ കൊട്
ആഹ് നമ്മള് എങ്ങനെലും കഴിക്കട്ടെച്ച്ട്ട് ആ ഒരു നേരെല്ലേ ഒള്ളൂ ന്ന് വിചാരിച്ചിട്ട് നമ്മള് കൊട് ക്കും പിന്നെ അവര് അതിനടിറ്റാവല്ലെ നമ്മള് കൊടുത്ത് കാണിക്ക്ണന്നെണ് ആദ്യം
ഉം ആഹ്
ഉം ഉം
ഇന്റെ ഫോണ് ഞാൻ കാെറച്ച് ടൈമേ കൊടുക്കൊള്ളൂട്ടോ കഴിഞ്ഞാ ഞാൻ വാങ്ങ്യക്കും പിന്നെ ഇവടെ അഹ് ഓന്റെ അഹ് ആഹ് അതാണ് പ്രശ്നം ഉം ഓലൊക്കെ ആ സ്നേഹത്തോടോലെ ആഹ് സ്നേഹം പ്രകടിപ്പിക്ക്ണതൊക്കെ അയിലൂടെണ് കുട്ട്യാക്കന്താ സന്തോഷം അത് ചെയ്യാ ഞമ്മള് വാണ്ടാന്ന് പറഞ്ഞാലും ഓല് അത് ചെയ്യും നമ്മള് വേണ്ടാന്ന് പർഞ്ഞാ നമ്മളോട് ഓൽക്ക് ദേഷ്യംയ്ക്കാരം
ആഹ് ആഹ് ഞാന് ന്റെ അമ്മായ് ന്റെ ഇമ്മ അങ്ങനെ കൊടുക്കുട്ടോ ഞാന് ഒരു രണ്ട് ണ്ടാമത്തെ ഇവടെ മോളെ പ്രഗ്നന്റ് ആയ സമയത്ത് ഇന്റെ വീട്ടിലല്ലെ ത്- അധികം നിന്ന്ട്ട് ഒരു കൊല്ലത്തോളം ഇവിടന്നിട്ട് സ്കൂൾക്ക് പോയിര്ന്ന് അപ്പൊ അന്ന് മദ്രസല്ല മദ്രസ് ചേർച്ചീത്തി ല്ലാ ആഹ് അപ്പൊ ഇങ്ങനെ കൊട് കൊട്ത്ത് കൊടുത്ത് ഓൻക്ക് പഠിക്കണംന്നുല്ല എുഴുതണ്ണം ന്നില്ല വായിക്കണംന്നുല്ല മറ്റേത് ഇന്റെ കൈയിന്ന് അങ്ങനെ കിട്ടൂല ഞാനൊരു ലിമിറ്റ് വെച്ചിട്ടെ കൊടുക്കാെള്ളൂ ഇവിടെന്ന് മ്മാന്റെട്ത്ത്ന്ന് കിട്ടി കിട്ടി കിട്ടീട്ട് ഓൻക്കത് പടിഞ്ഞു അത് ഇല്ലാണ്ടപറ്റൂല അയിന് വാശി പിടിച്ചാ കൊടുക്കണം തെ അങ്ങനെകരഞ്ഞ് ഇവിടന്ന് അവന് ഫോണിന് ഇവര് അടിറ്റായിരുന്ന് ഇങ്ങനെ ഒരു സ്വഭാവേ മാ റ്റി വന്നു
ഉം ഉം ആഹ് അത് ഫോൺ അങ്ങട്ട് ഇട്ക്കെ ഫോൺ എട് ട്ത്ത് വെച്ചാലല്ലെ ഇവലെ സ്വഭാവം മനസ്സിലാവ അമ്മക്ക് പിന്നെ ആഹ്
ക്കുമ്പോ ഒരു സ്വഭാവമാണ് ഇത് വേടിക്കുമ്പഴാണ് വേറെ സ്വഭാവം വേടിക്കാൻ പാടില്ല കൊടുത്തു കഴിഞ്ഞാ പിന്നെ അവര് കൈയിന്ന് വേടിക്കാൻ പാടില്ലേ വേടിച്ചാ ഇവരെ സ്വഭാവം മാറി പിന്നെ ഇവര് വേറെന്തൊക്കേ എങ്ക അവര കയ്യിന്ന് ഉം പിന്നെ പ്രസവീച്ച അവടെ പോയേന്റെഷ്
ഇബലെ ഇപ്പൊ ഒറ്റക്ക് ഒറ്റക്ക് ഗെയിമൊക്കെ കയറ്റി തുടങ്ങാണ് ഇപ്പളെ ഞാനൊന്നും എനി നിക്ക് ഗെയിമൊന്നും കളിക്കാനേ അറീല്ല ഇവനിങ്ങനെ ഗെയിംങ്ങനെ കൾച് ഇൻക്ക് ഇത്ര സ്കോർ കിട്ടി അത്ര മാർക്ക് കിട്ടി ആഹ് ആഹ് അങ്ങനെ അങ്ങനൊക്കെ
കുട്ട്യാൾക്കൊന്നൂടി ഇതാവാ ഉം ഗെയിമ് കളിക്കാന് തീരെ അയക്കര്ത് മറ്റേ യൂട്യൂബ് റീൽസ് ഒക്കെച്ച പിന്നെ അവരന്നെ ഇങ്ങനെ വീഡിയോസ് കാണല്ലേ വിചാരിക്ക ഗെയിം കളിച്ചാലെ ഇവരതിനടിറ്റ് അത് ഇല്ലാണ്ട് പറ്റൂല്ലാന്നാവും ഗെയിമ് ഞാൻ കേറ്റാനായ്ക്ക് ലൈവിടുന്നേലും കേറ്റീന്ന് കണ്ട ഞാൻ അവനെക്കൊണ്ട് അടിച്ച് ഞാനത് ഡിലീറ്റ് ചെയ്യിപ്പിക്കും
ആഹ് ഗെയ്മിന്റെ ഹര ത്തിലങ്ങനെ കളി‌ക്കിക്കാരെ അവരെ ആ ആ സമയത്ത് നമ്മള് ഫോൺ വാങ്ങിയ അപ്പൊ ഭയങ്കര ദേഷ്യം വരും അവർ ക്ക്
ആഹ് അവർക്ക് അതിനോടേക്കാലം അവര് കണ്ണിങ്ങതല്ലേക്കാലം
ഉം അവര് ഭയങ്കര അയില് മുഴിങ്ങി നിക്കേക്കാര് ആ ടൈമിലേക്കാര് നമ്മള് വന്നിങ്ങാണ്ട് ഫോണ് വാങ്ങാ അപ്പളാണ് അവര് അമ്മളോട് ദേഷ്യം കാണി
തരൂല്ലല്ലൊ കോള് വന്നാ കട്ടാ
ഉം
ക്കെ ചെയ്യും ഫോണൊക്കെ അടിച്ച പിന്നെ അടിക്കുമ്പഴാണ് ചോദിച്ച പറയാ എന്തെ വിളിക്കാഞ്ഞെ അല്ലെ എന്തെ കട്ടാക്കി ചോദിച്ചാല് നമ്മളറിഞ്ഞിട്ട് പോലും ഉണ്ടാവൂല്ല
ഉം ഉം ആഹ് അതാണ് ചിലപ്പോ വിചാരിക്കും ഞമ്മള് കട്ടാക്കിയതാണ് അല്ലെ നമ്മള് ആഹ് നമ്മളെടുക്കാത്തതാണ് അതാണിതൊ ക്കെ ഓല് വിചാരിക്കും പക്ഷെ ആ കുട്ടികളെ കയ്യിലാണെന്ന് ഇപ്പൊ ഓരിക്ക് അറിയില്ലല്ലൊ
ആഹ് കുട്ടികളുടെ കയ്യിലേക്കാരോം ഓര് കട്ടാക്കി ഇണ്ടാവും ഫോണടിച്ച തരൂല്ല അങ്ങനെ ഇങ്ങനേണ് ഫോണിന്റെ പ്രശ്നങ്ങള് പിന്ന നമ്മക്കതില്ലാഞ്ഞട്ട് പറ്റു ഇല്ല
ഓഹ് നമ്മുക്കും പറ്റൂല എനിക്കൊക്കെ ഒരു ദിവസം നെറ്റ് കഴിഞ്ഞാ പിന്നെ ഞാൻ ചെല പ്പാരോടെ വിളിച്ച് ചോദിച്ചപ്പൊ എനിക്ക് ഒരു ഇരുപത്തിരണ്ട് രൂപക്ക് നെ റ്റ് കേറ്റി തരോന്ന് ചോയ്ച്ചാണ് അങ്ങനേണ് കാരണം പിന്നെ ഒന്നാമത് സ്കൂളത്തെ ഗ്രൂപ്പ് ഒക്കെ എണ്ടായതേ സ്കൂളിന്റെ ബസ്സൊക്കെ നേരത്തെ വിടേണെങ്കി അ
ത്തതാണ് എന്തെങ്കിലും സ്കൂളത്തെ വർക്ക് തരുന്നതൊക്കെ അയില്ലല്ലേ ഇല്ലഞ്ഞപ്പ നമുക്ക് പറ്റൂല്ല നമ്മളെക്കാളും അത്യാവശ്യം ഇപ്പൊ കുട്ടികളുടെ ആവശ്യത്തിന് സ്കൂളിത്ത ആവശ്യത്തിനാ വേണ്ടത്
ഉം ഉം സ്കൂൾ നേരത്തെ വിട്ടാല് അപ്പോല് ഗ്രൂപ്പിലാ പറയാ ഒന്നും അറിയില്ല നമ്മക്ക് ഗ്രൂപ്പില് പറഞ്ഞാ എല്ലാരും അറിയുന്ന പോല വിചാരിക്കണത് ഇല്ലാ വിളിച്ച് പറയില്ല പിന്ന ബസ്സ്
ട്ടിപ്പ് അത്യാവശം ആകണ്ടെ
പിന്നെ എല്ലാരും ഫോണൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ അത് വിചാരിച്ച് കണ്ട് ഗ്രൂപ്പില പറയും
കാണുവല്ലെ ആഹ് ഉം അപ്പൊ ഒരു മണിക്കൂർ പോലും നെറ്റ് ഇന്റെ നെറ്റ് ഇല്ലാതെ നിക്കേ ഇല്ലാന്നാ പറഞ്ഞത് കാരണം അങ്ങനെ പറ്റൂല്ലപ്പൊ ഉം ഉം നമ്മള ജീവിതത്തിന്റെ ഒരു വല്ല്യൊരു ഭാഗാണ് ഫോൺ
ഉം ശ്വാസം ശ്വാസംനി‌ക്കില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല പറഞ്ഞമാതിരി തന്നേണ് നെറ്റില്ലാണ് ഫോണില്ലാണ്ടല്ല നെറ്റ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലാന്നുള്ള സന്ദർഭത്തേക്ക് എത്തീക്കുണു
ഞാനും എന്റെ വീട്ടി പോയ ഫോണില് നോക്കിയ ഭക്ഷണം കഴിക്കോള്ളു ഇവിടുന്ന് പിന്നെ എല്ലാരും ഉണ്ടായത്കൊണ്ട് ഇവിടുന്ന് പിന്നെ എല്ലാരും ഇണ്ടായതോ ണ്ട് പിന്നെങ്ങനെ പറയും എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെതായി വീട്ടീ പോയ ഒര് ഒരു സത്യം പറഞ്ഞാ ഫോണില് നോക്കി കഴക്കുമ്പ ഭയങ്കര ഒരു ആസ്വാദനായിട്ടാ തോന്നല്
അതെല്ലേ ശരി ഇവിടേന്ന് അങ്ങനെ പറയച്ചിട്ടാ ഫോണ് നോക്കി കഴി എന്താ തിന്നണെ എന്താ കുടിക്കണെ ആസ്വദിക്കാൻ പറ്റണില്ലല്ലോ നമ്മളെ ചിന്ത മുഴുവൻ ഇതിലല്ലേ എന്താ തിന്നണെ അതിന്റെ ടേസ്റ്റ് എന്താന്ന് നമ്മള് അറിയില്ലല്ലോ
ആഹ് അന്റെ മോനൊരു മുട്ടായി കഴിക്കണങ്കി പോലും ഫോൺവേണം ഫോൺകണ്ടാ ഫോൺകണ്ടാറയും ഉം ഉം പിന്നെ എന്തൊക്കെയാ
വേറെന്താ കൊഴപ്പൊന്നുല്ല ഇങ്ങനെ പോന്നു ഇല്ലില്ല
എന്ന ശരി പിന്നെ വിള
ഉം എന്നാ ശരിയന്ന പിന്നെ വിളി ആഹ്
ഉം
പത്ത് പതിനൊന്ന്